എന്താ വർത്താനം മാളെ ഒര് വിവരോം ഇല്ലല്ലോ എന്ത് പറ്റിയോ ഒന്ന് വിളി ക്കാൻ തോന്ന തോന്നിക്കൂണലോ ഇപ്പൊ
ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങെനെ ഇരിക്കിലാണ് ഒറ്റക്കല്ലേ അപ്പൊ ഇങ്ങനെ വിളിച്ചതാണ് മക്കളൊക്കെ ഹോസ്റ്റലിലൊക്കെ ആക്കിയപ്പോളേ ഇപ്പൊ ഉം ചെറുതും ഞാന് മാത്ര ഉള്ളൂ ഏഹ് പറയണ്ടോ വല്ലോല് പോയാല് പെരീത്തെ ഒച്ചയും വിളിയും പോവല്ലേ
ആഹ് അല്ല അത് ഒരു ഭയങ്കര ടെൻഷനാല്ലേ
ആഹ് മക്കള് പോവോളം ഇവിടെ തല്ലും പിടിയും ആവു മ്പളേ നമുക്ക് ഇന്താട്ടോ ആഹ് തിരക്കയ്കാരം ഒന്ന് എടെയെങ്കിലും ക്കൊണ്ടാക്കും ഞാന് അങ്ങനെ ഇങ്ങനെ പറയുമ്പം പോയി കഴിഞ്ഞപോ ഭയങ്കര ടെൻഷന്
ഭയങ്കര എടറങ്ങാറാല്ലേ അതെന്നെടീ എങ്ങനെ അന്നെ കൊണ്ടൊക്കെ കഴിയ്ണെ ഇപ്പൊ അയ്
ഇപ്പത്ത ആ ഒരുതില് അങ്ങനണ്ട് ചെയ്ത് ഞാനും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാടി ചെറുപ്പത്തിലൊക്കെ
ഏഹ് ഇയ്യ് അങ്ങനെ പഠിച്ച പഠിച്ചാ അങ്ങനെ എന്തക്കാറല്ലേ
ആഹ് ഞാൻ ഹോസ്റ്റലന്നീനു ഞാന് എന്റെ ടെൻ ത്ത് കഴിയോളം ഹോസ്റ്റലിൽ ആയിരുന്നു പിന്നെ എനിക്ക് പിന്നെ വലതായപ്പലൊള്ളൂ പിന്നെ ഭയങ്കര അത് വല്യ കുട്ടിയായപ്പളെ പിന്നെ ഇൻക്ക് അവിടെ നിൽക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്
ആഹ് ആഹ് ആഹ് അഹ് അല്ലടി ഇന്നട്ടെ ഇയ്യേ എന്താ പിന്നെ പിന്നെ അന്റെ കുട്ടികൾക്ക് എന്തും എന്തെലും വരുമ്പോ പുതിയ പൂതിക്ക് എന്തെലും കഴിക്കാലോ ക്കെ എന്താ ഉണ്ടാക്കി കൊടുക്കണ്ടേ അതോ കൊടുത്തു വിടോഎന്താ ചെയ്യല്
ഞാനേ ഓര് ഹോസ്റ്റലിക്ക് പോകുമ്പോൾ ഞമ്മൾ സാധാരണ പണ്ടത്തെ പോലെൊന്നല്ല ഇപ്പ നമുക്ക് ബേക്കറിയോ എന്തെങ്കിലുക്കെ കൊടുത്ത് കൊണ്ടോയ് കൊടുക്കാം ആഴ്ചയിൽ ഒരാ ഒരു ദിവസം നമുക്ക് പോവാ അല്ലേൽ രണ്ടാഴ്ച കൂടൂമ്പം ഒക്കെ നമുക്ക് പോവാ കൊറച്ച് കുട്ടികൾക്ക് ഇങ്ങനെ രക്ഷിതാക്കൾക്ക് ഇന്ന ദിവസം വരാ ഒരിത്ണ്ട് എല്ലാ രക്ഷതാക്കളും ഒരു ദിവസം വരാൻ പറ്റ പറ്റൂല ഇനിപ്പ ഈ ഞായറാഴ്ച നമ്മളാണുണ്ടെങ്കിൽ അടുത്തട്രിപ്പില് വേറെ പത്ത് കുട്ടികൾക്ക് ഏഹ് കുറച്ച് കുട്ടികൾ ഒള്ളൂ ഇപ്പൊ തുടക്കാണ് അതുകൊണ്ട് പിന്നെ എന്താണ് വല്യ ഇതില്ല അപ്പങ്ങനെ പോവും ഉം ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം പോയി നോക്കി
ഗൾഫിക്കോക്കെ കൊടുത്തയക്കുന്ന പോലെക്കാരല്ലേ നമ്മളെ കുട്ടികൾക്ക് ചെല്ലുമ്പോ കൊണ്ടേ കൊടു ക്കുമ്പോ അവിടെല്ലോലും വേറെല്ല കുട്ടികളൊക്കെ കഴിക്കും ആഹ്
കൊടുക്കും റൂമിലുള്ള കുട്ടികൾക്ക് എല്ലാർക്കും ഇപ്പ എല്ലം ആ എല്ലാം ഒരേമാതിരി ആവൂലല്ലോ എല്ലാരും കൊണ്ടു വരല്
ആഹ് ആഹ് എത്ര നമ്മൾ എന്ത് കൊടുത്താലും കു കുട്ടികളറിയെ വെച്ച് ആ ബലമ്മ കൊടുത്താച്ച നല്ല രസല്ല കറിയാരുന്നു
അവര്ക്ക് അവൾക്ക് അവര്ക്ക് ഇപ്പം അങ്ങനെ ഒന്നുമില്ല അവള് പറയും ഇങ്ങള് കൊണ്ടുന്നാക്കിട്ട് ഞങ്ങക്ക് അങ്ങനെ ഇങ്ങനെ ഇവിടെ കളിക്കാനൊക്കെ ഒരു സമയാണ് ഇവിടെ ഫുള്ള് പഠനാണ് രാത്രി ട്യൂഷനാണ് ഇങ്ങനൊക്കെയാണ് പറഞ്ഞത്
പിന്നെ അതല്ലേ നിസ്കാര നിസ്കാരത്തിനും അതിനൊക്കെ ഒരു ചിട്ടയും കാര്യം
മുമ്പേനെ ആയിട്ട് ഞാനത് വിചാരിച്ചിട്ടേനു
ആഹ് ആഹ് നേരാണുട്ടോ എന്താന്ന ഇപ്പ ഈ കാലഘട്ടം ട്ടത്തിലീ പെണ്ണേ സ്കൂളും ഒക്കെ എല്ലായിടത്തും ഇപ്പൊന്റെ ഇന്നെൻറെ കുട്ടിയുടെ സ്കൂളില് കുട്ടികളെ സ്കൂളില് എന്താ ഈ നോയി മരുന്നിന്റെ ഇതിനൊക്കെ പറ്റിയിട്ടില്ല എന്താ ബോധവൽക്കരണം ക്ലാസ് അങ്ങനൊക്കെ അങ്ങനെ ഓരോെന്ന് നടക്കണത് ഇപ്പോ എന്താ കുട്ടികൾക്ക് അങ്ങനത്തെതൊക്കെ നമ്മൾ പഠിച്ചിരുന്ന കാലംല്ലല്ലോ ഇപ്പോഴത്തെ കാലം
ഇത് ഇവൾക്ക് എങ്ങനെ വെച്ചിട്ടാ- ആ ഹോസ്റ്റലിന്റെ ആ ബിൽഡിങ്ങിന്റെ ആ ഏരിയൽ തന്നെയാണ് ഓലെ സ്കൂള് അതിന്റെ തന്നെ സ്കൂൾ ആണ് അപ്പപിന്നെ ഓലെ എങ്ങനെണ്ട് അയിന്റെ ഉള്ളക്കെടന്ന് വാർഡന് കൊണ്ടന്ന് ആക്കി കൊടുക്കും അത് കഴിഞ്ഞാല് ക്ലസ് കഴിഞ്ഞാല് ലൈൻ ആയിട്ട് അങ്ങനെ ഓരെ ഹോസ്റ്റലക്കാണ് ഹോസ്റ്റലടുത്താണ് അതൊണ്ട് പിന്നെ- ഒരു വിഷയവും ഇല്ല പ്രശ്നല്ല-
ആഹ് അല്ല അല്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിർത്തുമ്പോ സേഫാണെന്ന് പറയണന്ന് പറയ് ഇങ്ങനെക്കെ- ഇങ്ങനെയൊക്കെ ഞമ്മള് ഇണ്ടല്ലോ എയ്റ്റില് നമ്മള് സാധാ സ്കൂളാണല്ലൊ അങ്ങനെ കുട്ടികള്- വീട്ട് ക്ക് എത്താൻ ടൈം എടുക്കുമ്പളും മനസ്സിന് - ലൈ ബസിനോ അങ്ങനെയിങ്ങെനൊക്കെ പോക്മ്പളൊക്കെ പേടിയായി ഇത് പിന്നെ എന്താ
പുറത്തുന്ന് കുട്ടികൾ വരുന്നുണ്ടേ പക്ഷെ അതിനൊക്കെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളും ജാഗ്രതയൊക്കെ ഉണ്ടേ ഒലവിടെ- പോ പോലെ വണ്ടി കൊണ്ട് കൊണ്ട അങ്ങനെയാണ് പിന്നെ പുറത്തൂന്നൊരാളെ കോമ്പൗണ്ടക്ക് കയറ്റൊന്നുമില്ല ഭയങ്കരത്ണ്ട് ഉം നല്ല രീതിയിലാണ് അതൊക്കെ അറിഞ്ഞിട്ട് കൊണ്ടാക്കിയതല്ലേ ഇനി ചെറ്ക്കന്മാരല്ലേ ഓര്-
പോഴാനായിട്ട് പോ എന്താ പോയ ടെൻഷനിൽ ഇരിക്കേയാണില്ലേ
ഐറ്റങ്ങൾ പോയി രാത്രിയാകുമ്പം ഇവിടെ ഭയങ്കര ഇതാണ് പഠിക്കാൻ പറയുമ്പോഴൊക്കെ എന്നും തല്ലാണേ ഇവര് അപ്പൊ ഞാന് ആഹ് ഒരു രണ്ട് തിങ്കളാഴ്ച കൊണ്ടാക്കി കൊടുത്തില്ലേ ഇപ്പൊ ഇന്ന് രാവിലെ കൊണ്ടാക്കി കൊടുത്തില്ലേ
ഏ അപ്പൊ അവരു മൂടോഫായിക്കാണും അത എന്തൊരു എന്തൊരു ജാതിക്കാരല്ലേ അങ്ങനൊക്കെ ആകുമ്പോ
ഇപ്പ അവിടെ എങ്ങനെയ കാലം എന്തേക്കും സങ്കടംന്തേക്കും ഇങ്ങനെ ആലോചിട്ട് എനിക്ക് തന്നെ ഒരിത് അങ്ങനെ ഇങ്ങനെ ഇര്ന്നപ്പൊ ഞാന് ഒരു മനസമാധാനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചതാ
എന്താ ചെയ്യാ സാഹചര്യം പ്പോ-
അല്ലാ ആഹ് കൊറെ കുട്ടികളമാര് പറഞ്ഞേ അത് എനിക്ക് ഈരു വർഷ കഴിയ്മ്പോഴെ ഉണ്ടാവുള്ളു ഇനി നിങ്ങടെ ടെൻഷൻ പോകും എന്ന് പറഞ്ഞുല്ലോ
ആഹ് പിന്നെ എന്താന്ന നല്ലൊരു കാര് അല്ലെ നല്ലൊരു കാര്യത്തിന് വേണ്ടീട്ടല്ലേ
നമ്മടെ ലക്ഷ്യ അല്ലേ ആഹ്
ആഹ് പിന്നെന്താ ഞമ്മളെ സുഖൊക്കെ പിന്നെപ്പോ ഈ- കുട്ടികളും നമ്മള് എന്താ പുടിച്ചൊതിക്കിട്ടൊന്നും കാര്യമില്ല ഒക്കെ ഈ പുറത്ത് കൂടെ പഠിക്കാൻ വിടാനല്ലോ
ഉം പിന്നെന്താ പിന്നെപ്പ പി കുറച്ച് ക എന്തായാലും വല്യ കുട്ടികളെ പുറത്തിറങ്ങി പോയി പഠിക്കണ്ടായല്ലേ
ആഹ് നമ്മളൊക്കെ പഠിച്ചിര്ന്ന കാര്യത്ത്ന്ന് പറഞ്ഞാല് അധികം ഏരിയ വിട്ടിട്ട്. ആ ഒരു സ്കൂളൂടെ നമ്മള് കണ്ടിട്ടുണ്ടാകുക. പിന്നെ ട്യൂഷന അങ്ങനെ പരിപാടിയെഇല്ല
ഏ് എന്തേഇണ്ടാക്കി തന്നെ അത് ഏതെലും പെരാള്ല് ടീച്ചർമാർ. അങ്ങനെയൊക്കെ പോയി എടുക്കുകന്നല്ലാതെ ഇപ്പ അങ്ങനെല്ലല്ലോ. ഇപ്പൊ ഇത് കുട്ട്യാക്ക് പറ്റേഇതാ അങ്ങനെ ഒ കുട്ട്യാ ക്ക് പോകാനും പേടിയില്ല പൊറ കൊട ന്നേയ്.
മറ്റേ നമ്മള്. ഏരിതേനെ പോകാനും നമക്ക് പേടിഏര്ന്നു ഒരു കുറച്ഒക്കെ ദൂരം പോകുമ്പഴ്തിന് നമക്ക് പേടിയേരുന്നു ബ അങ്ങനെയൊക്കെ പോകുമ്പോ അല്ലേ അപ്പൊ അങ്ങനത്തെന്നും കുട്ട്യോളൊറ്റ ഒറ്റക്കന്നെ പോക്കും തുടങ്ങി ഏ ഒരു പേടിം പേടിക്കണ്ട.
പെണ്ണിനന്നെ ഓള് ഒറ്റക്കായിട്ടേ ഓൾക് പോർദ്യെടാൻ.
അപ്പൊ പിന്നെ സ്കൂള്ന്ന്അതിനുള്ള പരിശീലനം ഇതൊക്കെ കൊടുക്കുചെയും കാ കാരാട്ട അടക്കം കൊടുക്കും കുട്ട്യോൾക്കെയ് കാരാട്ടാ അടക്കം പഠിപ്പിക്കും.
ഏഹ അതൊക്കെ ഇണ്ട് അവിടെ അതിന് നമ്മള് അവിടെ. നമ്മള് അവടെ ചല്ലുമ്പോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്നു. അ പോല് അതില് അതിന് അത്. ചേരാൻ താല്പര്യം ഉള്ളവർക്ക് നമ്മളോട് ഒപ്പ് ഇട്ട് കൊടുക്കാനൊക്കെ പാറഞ്ഞു അങ്ങനെ. നമ്മള് പേപ്പറില് എല്ലാ രക്ഷതാക്കളും എഴുതി ഒപ്പിട്ട് കൊടുത്തു നമ്മൾ സമ്മത പ്രകാരം അങ്ങിനെ എന്തെങ്കിലും. ആയാലും തന്നെ. പേടിഅല്ലേ ഇത് കൊള്ളീം കോലും വെച്ച കളില്ലേ.
ആ അതൊക്കെ അങ്ങൻ തന്നെ ഏണ്. ഉം ഏതായാലും ഇങ്ങിട്ട് എന്തേണ്ടാക്കി കൊടുത് കുട്ട്യാൾക്ക്.
ഇന്ന് ഞാൻ കൊറച്ച് എന്താണ് ഉണ്ണിഅപ്പും അതേപോലെ. എന്താണ് ഇതും അതിൽ തന്നെ കലകെ കുറച്ച് മാവുണ്ടായി അത് വെച്ച് നെയ്യപ്പും ഉണ്ടാക്കി.
ആഹ ഒ അല്ലെ അരി ഒക്കരു ഒരു മാവനല്ലേ.
ആഹ് അതോണ്ടാനെയ് അങ്ങനെ രണ്ടും കൊറചീചെ ഉണ്ടാകി കൊടുത്തു. പിന്നെ അത് കഴഞ്ഞിട്ട്. ആ. ആ കൊറച്ച് ചിപ്സ് വേടിച്ചോട്ട്ത്ത് പോർത്ത്ന്ന്. പിന്നെ കുറച്ച്. മിച്ചറ് മൂത്തിന്ന് കൊറച്ച് എരുള്ളതാ ഇഷ്ടം അപ്പ പിന്നെ. മിച്ചറും ആയിക്കോട്ടെ വിചാര്ച്ട്ട് മിച്ചർ ഒക്കെ മതിരാവടവിചാര്ച്ട്ട്.
ആഹ ആ ആ.
ഒക്കൊ കൊറേശെ വേട്ച് കൊടുത്ത് തോനെ ഒന്നും വെട് ച്ട്ടില്ല കാരണം നീപ്പൊ. അടുത്ത മാസം രണ്ടാ ശെനി ആകുബോ ഒന്ന് കൊണ്ടരാന്ന് കേട്ട് രണ്ടാശെനി രണ്ടാശെനി ലീവ്ണ്ടാവുത്യേ. ഇന്നിപ്പോ ഏതായാലുംഅതിനാത്രം ഇല്ലല്ലോ രണ്ടാഴ്ചയല്ലേ ഉള്ളൂ.
അ അയച്ചല്ലോള്ളു എന്തായാലും.
കഴിഞ്ഞില്ലേ ഞാനിങ്ങനെ ഭയങ്കര താ. ഓ ഇപ്പൊ അവര് നല്ല യുദ്ധങ്ങലെയ്ന്നു രണ്ട് ദിവസം ഇവിടെ വന്നിട്ട് ഫോണിന്ന് ക ച്ചറേയ്ന്ന്..
പോണില്ല എന്നൊക്കെ പറഞ്ട്ട് വാശി പിടിച്ചേക്കാരല്ലേ.
ഉ പോവൂല ചെറുത്ങ്ങനെ പറിണ്ട്. ഞാൻ പോകുലോട്ടോ ഞാൻ പോക്കുല ഇക്ക വടെ അങ്ങനെണ് ഇങനെണ്ഉറങ്ങൻ കയുല പറിം. എല്ലാരും ഒറഗ്ണനേരത്‌ ഓന്ക് ഒറക്കം വെരൂല ഇടെ ഇങ്ങനെ ടി വി കണ്ട് കെട്ന്ന് കെട്ന്ന് അറിയാതെ ഉറങ്ങി പോണതാ.
എടി അ ഇവരെ ഇവരന്നെ ഈ കുട്ട്യാളന്നെ സ്വന്തം ആലക്കൊകെ വാണ്ടെ ഡ്രസ്സ്. ഇജു എന്താ എന്താ വസ്ത്രങ്ങളൊക്കെ.
ഓല് ആ ഓൽക്ക് അടക്കാ അങ്ങനെണ് പിന്നെ നമ്മള് പൈസ കൊട്ത്താല്. അവ്ട ഒര് കാക്കണ്ട്. അത് വാഷിംഗ് മെഷീൻല് ഇടത്ര അവ്ടെ ആ. അ അത് ഞാനിപ്പ പർഞീല്ല കാരണം രണ്ട് കുട്ട്യാള് ഇണ്ടായതോണ്ടേയ് പിന്നെ മൂത്തിന് അതൊക്ക നല്ല വശണ്ട് ഇവട്ന്നി ക്ക് വെയ്യാത്ത സമയത്തൊ
ആ അന്റെ മൂത്തീന് പറിമ്പയ എത്രാഴി ഇപ്പോ.
അത് ഇപ്പൊ പത്താം ക്ലാസ്സ് കഴിഞ്ഞിട്ടാണ് അവടെ പോയിക്ക്ണതെയ്.
ആ അപ്പൊ പിന്നെ ഓ എന്താ അത് കൊർച്ചൊക്ക ഓല ഓന്റെ കാര്യങ്ങള് നോക്കൊലോ
ആ അപ്പ അനിയനി നോക്കും രണ്ടാളും ഒര്തന്നെ പക്ഷെ രണ്ട് റൂമിലാണ് പർഞ്ഞു കാര്ണം വല്ല്യ കുട്ടിയളെ ചെറീ കുട്ടിയള റൂമ്ക്ക് കട്ത്തൂലത്രെ
ആതാ ചെ ചേർതിന് എത്രാഴി അറിയോ
ചെർദിന് പത്ത് ആവ്ണോള്ളൂ
പത്തിലെ ആ ആ പത്തായിലെ മാഷാ അള്ളാഹ്
വല്ല്യ കുട്ടിയളായലൊക്കെ വല്ല്യ കുട്ടിയള ആയിന്നോക്കെ പറിം പോയ ഇപ്പൊ വല്ല്യ കുട്ടിയള് ചെർതല്ലേ ചേർതല്ലേ തോന്നാണേ തിന്നണ്ട്
എന്ത് പെണ്ണെ നമ്മളെ എന്താ ഇമ്മാര്ക്കും ഇപ്പാര്ക്കും കുട്ടിയള് വൽതാവോ എന്നു ഓല കുട്ടി ഓൽക്ക് കുട്ടിയളെന്നെക്കാരം എപ്പുളൈ
ഉം ഞമ്മക്ക് എന്ന് പ്പോര് മ കുഞ് തന്നെ നമ്മള ഉള്ളോട്ത്തോളം കാലം അപ്പ ഇന്റര് കുട്ടി പറയാന്ണ്ടാവും
ആ പിന്നെന്താ ഇഞ് അയിന് ഇങ്ങനെ സങ്കടപ്പെ ട്ട്ക്കണ്ട അത് നല്ലൊരു കാര്ത്തിനല്ലേ ഇപ്പോ
ആ നല്ലന്നെണ് ഒന്നുല്ലെങ്കി ഇവട വന്നപ്പളേ പി കൊർച്ചൊരു മാസല്ലെ ആയിട്ടേള്ളൂ എന്തോ ഒരു മാറ്റം ഇണ്ട് വെച്ചിട്ടാ പ്പ നേര്ത്തിന് മണ്ടി പോയി ബാങ്കാണ്ട് കൊടുക്കുമ്പ രണ്ടും കൂടി പള്ളിക്കക്ക് പോയി അതൊക്കൊര് നമ്മള് കാണുമ്പ തന്നെ റാഹത്താണ് ആ ഓലെ മൻസ് അയ്മക്ക് എത്തീന്ന് കാണുമ്പളേ
ആ അത് പെണ്ണേ ഞമ്മക്ക് ഞമ്മളും കൂടി സ്വർഗത്തി കടക്കും
ആ ഓ
ഉം ആ ല
താണ്
ആ നല്ലതാണേ ഞമ്മ ഞമ്മക്കൊ ഞമ്മക്കും കൂടി ന ല്ലര് എന്താ ഇത് കിട്ടുംന്നറീലെ അള്ളാന്റെ പക്കൽല് കുട്ടിയളെ നല്ല ഇൽമ് കാര്യങ്ങളൊക്ക പഠിപ്പിച്ചാല് ഞമ്മക്ക് നല്ലൊരു കാര്യങ്ങളൊക്ക കി
മോസാവാതക്ക
ആ അയിനന്നെ അത് പിന്നെ ഐറ്റങ്ങള് അവ്ട്ത്തെ കു ഇതിലന്നെ എന്താ ഇതാവോയ് അവ്ട്ത്തെ കൂട്ട കുട്ടിയളായിട്ടരു കൂട്ടാവും അങ്ങനെയെക്കെ ആവുയ് പിന്നെ കര്ച്ചിലും പിരിചി പിരിച്ചിലൊന്നുല്ലല്ലോ
ഇല്ലാ
ആഹ്
നാണ് ദിവസം കഴിഞ്ഞുന്ന്ള്ള ആ ഇര്ത്ണ്ടായിന്നു
ആ ആ ആ അത് സാരല്ല അല്ല കൊറെശ പ പത്തീസം ഒന്നും കിട്ട്ണ്ടാവൂല ലെ അങ്ങനെന്നും കിട്ടുണ്ടാവൂല ലെ
ഇല്ലല്ല രണ്ടൂസം ഒര് ശനിം ഞായറും തിങ്കളാഴ്ച രവിലെ കൊണ്ടാക്കണം
അവൂ പെര്ന്നാക്കും കിട്ടിട്ടില്ല ലീവ് അധികവും
ഇല്ലേയ് ഞാനിപ്പയ്ന് ഒരു മാസല്ലാവണള്ളൂ പെരുന്നാള് കയ്ഞ്ഞിട്ട ഓല് പോയത്
ആഹ് അപ്പ ആഹ് ആജു പർഞീന്നില്ലേ പെര്ന്നാള് കഴിഞ്ഞിട്ടയിര്ന്നല്ലോ ലേ ആഹ് ശരിയാ ഉം പിന്നെന്തൊക്കേ
ഞങ്ങക്ക് പ്രത്യേകിച്ച് വേറെവിശേഷൊന്നുല്ലെങ്കി ആഹ് കുട്ടിക്ക് ഇപ്പൊ പതിനഞ്ച് വയസ്സായല്ലേ കൊഴപ്പില്ല, ന്ന്ച്ച് പ്പങ്ങനെ ചെറിയൊരു മഴ കൊണ്ടിട്ട് ജദോഷം പുട്ച്ചക്ക. ന്ന് പ്പന്നണ്ട് പോവുമ്പോ ചെറിയൊരു ചാറ്റല് കൊണ്ടീന്ന്
അയ്ന്റെ കഥ പറയണ്ട. ഒന്നുന്നിപ്പോ സ്കൂൾക്ക് പോ പോക്ക് തൊടങ്ങുമ്പോത്തിന് ന്നിപ്പോ മഴയും പനിയും അതും തൊക്കായിട്ട് സ്കൂൾ മുടങ്ങാന് വേ കാരണങ്ങളെന്തേങ്കലൊക്കെ വാണ്ടേ
ന്റെ പുത്യാപ്ല വന്നിട്ട്ണ്ട് ഞാൻ വിളിക്കണ്ട്, ന്നാ ഐക്കോട്ടെ ന്നട്ട് ശരിട്ടോ ഓക്കെ
ആഹ് ശരിന്ന ഉം ഉം ഉം ശരി